ന്താക്കാ
ആഹ് ആഹ് കയിച്ചു.
ആഹ് എന്തേനി
ഇന്ന് ബിരിയാണിയാ ബിരിയാണി അയ്നു.
ഉം ജ്ജി വെക്കൊ ബിരിയാണിയൊക്കെ?
ഇല്ല ഞാന് അങ്ങനെ വെക്കൂലാ ഞാൻ പഠിക്ക്ണേള്ളു. അനിയത്തി വെക്കും. ആഹ്
ഏഹ് കുട്ട്യൾണ്ടോ?
ഇല്ലല്ല മാരിഡ് അല്ലാ
ഏഹ് പിന്നെ എന്തിനാ പഠിക്ക്ണേ?
ഞാന് ബി എ ഇംഗ്ലീഷ്.
ഏഹ് അത് ശെരി. അനിയത്തി അന്നേ കാട്ടി ഉഷാറായി വെക്കുല്ലേ?
ആഹ് വെക്കും
ഏഹ് എന്തെങ്കിലും ത്ണ്ടോ ഇങ്ങനെ മെഹന്തിയോ ഇടലോ അങ്ങനെ ന്തെങ്കിലും?
ഇല്ല്യല്ല.
ആഹ് ഫ്രണ്ട്സളൊക്കെ കൊറേ ണ്ടോ?
ആഹ് ണ്ട്.
ആഹ്. പിന്നേ അവിടെ നിന്ന് പഠിക്കലാ?
അല്ല ഹോസ്റ്റലല്ല. എന്റെ വീടിന്റെ അടുത്താ കോളേജ്.
ഏഹ് നടക്കാൻള്ള ദൂരേ ഉള്ളൂ ആയിരിക്കും ല്ലേ.?
പ്പം ബസ് കേറീട്ട് പോവ.
ഏഹ് അത് ശരി ഉമ്മൊക്കെല്ലേ വീട്ടില്?
ആഹ് ണ്ട്
ങ്ങളെത്ര പേരാ?
അമ്മള് മൂന്നാള്.
ഏഹ് ആരൊക്കെ? അനിയത്തീയും.
അനിയനും.
അനിയനും ഓലൊക്കെ എത്രീലാ പഠിക്ക്ണ്
ഓര് ഒരാള് ട്വൽത്ത്ലും ഒരാള് ട്ടെൻതില്
ഏ ഏ അത് ശരി പഠനൊക്കെ എങ്ങനെ പോവുണ്ട്
ആ കൊയപ്പല്ല അത്യാവശ്യം കൊയപ്പല്ലാതെ പോകൂണ്ട്
ഉം ഉം മാർക്കൊക്കെ ണ്ടായ്ല്ണ്ടേര്ക്കും ലേ
ആഹ്
ആ പിന്നെ ചോറ്ന്നോ
ആ ത് ന്ന്
ഏ മയ ണ്ടായ്ന്യോ
ആ ചെറുതായിട്ട് മയണ്ടേയ്നി
ആ ആ ന്ന് വെയ്ലാ വടൊക്കെ
ആഹ്
പിന്നെ മഴ ന്നലെ ണ്ടായ്ന്യോ
ആ ന്നലെ നല്ല മഴണ്ടേയ്നു
ഏ ങ്ങളെ വീട് ഇങ്ങനെ ആ തോടു അരുവി അവ്ടെ അങ്ങനെ എന്തേലുള്ള സ്ഥൽത്താണോ
ഏയ് അല്ലല്ല
ഏ ഇവടൊക്കെ പിന്നേ എന്താ പാടാണ് വള്ളംണ്ടായ ബേം വള്ളം കേറും
ആഹ്
വള്ളം വന്നാല്
ആഹ്
പിന്നെ
ഇവ്ടേ
ഫുഡ്ഡൊക്കെ കഴിച്ചാ ആ ഫുഡ് കഴിച്ച്ണല്ല ലേ
ആഹ് ആഹ്
എല്ലാര് എല്ലാരും ഒരുമിച്ച്ന്നാ ഫുഡയ്ക്കല്
ആ അമ്മളെല്ലാരും ഒരുമിച്ചാണ്ടാവല്
ഏഹ് യൂനിഫോം ഉണ്ടോ കോളേജ്ക്ക്
ഇല്ല ഇല്ല കളർ ഡ്രസ്
ആ അപ്പൊ എന്നും കളർ വേണല്ലേ കളറ് നല്ലോം ട്ക്കോ കളർ ഡ്രെസ്സൊക്കെ നല്ലോം ട്കോയ്ച്ച ആ റ ഷീലട്ത്തട്പ്പിച്ചലാ
ആ ഞാാന് ഇൻക്ക് ആരെങ്കിലും അട്പ്പിച്ച് തരും
ആ അത് ശരി
ഇപ്പം ഫാമിലിയിലെന്നെ ണ്ടാവും അടിക്ക്ണോല്
ആ ആ എന്താ സാ ചുരിദാറ് അങ്ങനെയൊക്കെ ടോയ്ക്കു ലേ
അ കുർത്തി ടോപ്പ് ഫ്രോക്ക് ഒക്കെ
ഷീലട്ത്ത് അട്ച്ചലേക്കും അധികും
ആഹ്
ഉം യ് അട് അൻക്കടിക്കാ റീലേയ്ക്കാരം ലേ ഹേ മിഷീൻണ്ടോ വീട്ട്ല് ആഹ് ആരാ അടിക്കോ വീട്ടിലാരെങ്കിലും
ആഹ് ഇന്റെ മാമി അടിയ്ക്കും ഇമ്മിം ചെറുതായിട്ട് അടിയ്ക്കും
ആഹ് ആഹ് ഷെയ്പ്പാക്കല് അങ്ങൻത്തതൊക്കെ
ആഹ് അതെന്നെ മാമി പിന്നേ ഡ്രസ്സെന്നെ അടിയ്ക്കും നല്ല പോലെ
ഏഹ് ഡ്രസ്സെങ്ങനെ അട്ച്ച് അട്ച്ച് കൊടുക്കല്ണ്ടോ ഏഹ് ഇങ്ങനേ കൊറിയറായിട്ടൊക്ക അങ്ങനെ അയക്കല്ണ്ട് ഓരോ മോഡല് അടിച്ചാണ്ട്
ആഹ് മാമി മാക്സിമം ത്രീ ഹൺഡ്രഡ് ഒക്കെ വെക്കലൊള്ളു
ആഹ് പിന്നെ പർദ്ധടോ
ആഹ് ഇടു എടക്ക്
ആഹ് യൂണിഫോമില്ലാഞ്ഞ എന്നു ഇങ്ങനെ കളറ്ട്ട് പോണലേ
ആഹ്
പിന്നെ ഫ്രൺസേളാ കല്യാണൊക്ക കയ്ഞ്ഞോ
ഇല്ല്യ കൊറെ കൊർച് ആൾക്കാരത കഴിഞ്ഞിട്ടൊള്ളു
ഏഹ് ഇജ് ഏതാ ഇങ്ങ്ട്ട് വിഷയ ഇട്ത്ത്
ഞാന് ബീ ഏ ഇംഗ്ലീഷ്
ആഹ് ബീ ഏ ഇംഗ്ലീഷ് അഹ്
ഉം
അയ് ശരി അനിയത്തി എത്രീലാ പർഞ്ഞെ
പ്ലസ്ടു
പ്ലസ് ടു ഏഹ് ഓള് അവ്ടെ അടുത്തെന്നേക്കും പോകല്
ആഹ്
ഏഹ് അനിയനൊ
അനിയൻ ട്ടൻത്ത് ആഹ് അട്ത്തന്നെ
ആഹ് അയ് ശരി പിന്നെ ഇന്നു ഒഴിവാണലലേ
ആഹ്
ഒഴിവാന്ന് അല്ലന്ന് പോയി പോയീല്ലേ ആഹ് അയ് ശരി ഏഹ് അതോണ്ട ഇല്ലാത്ത് ഇങ്ങളെ നാട്ടില് മാങ്ങിം ചക്കി ഒക്ക കയ്ഞ്ഞൊ
അവൂ
അവ്ടണ്ടൊ വീട്ടിലുണ്ടോ
ആഹ് വീട്ട്ല്ണ്ട് പ്ലാവൊക്കണ്ട്
ഏഹ് പിന്നെ പിന്നേ അങ്ങാടി സ്ഥല്ത്ത ഇങ്ങള വീട്
ആഹ് ഏകദേശം അങ്ങാടീൻ്റെ അവ്ട്ന്ന് കൊറ്ച്ച് മാറീട്ടാ
ആഹ് അയ്ശരി കൊറ്ച്ചുള്ളോട്ട് പോവാണ്ടാവുലേ
ആഹ്
പിന്നേ വേറ എന്ത രാവിലെ എന്ത ഇണ്ടാക്കല് ഫുഡ്ഡ്
രാവിലെ ഇന്ന്വ്ടെ ചപ്പാത്തി ഓരോ ദിവസം ഓരോന്നി‌ര്ക്കും
ആഹ് ഫുഡ്ഡ് ഇണ്ടാക്കാനൊക്ക ഇഷ്ട്ടണ്ടൊ-
നല്ലോണം ഒന്ന് ഇല്ല എടക്ക് ഓരോരൊ ഇതാണ്
അല്ലാത്ത എന്തെങ്കിലും വെറൈറ്റി അങ്ങനേ വൈകുന്നേരം ചായന്റ കടിയോ അങ്ങനെക്ക ഇണ്ടാക്കോ
എപ്പളും ഒന്നും ഇല്ല എടക്ക് എന്തെങ്കിലൊക്കെ
ആഹ് ആഹ് ആഹ് കേക്ക്ണ്ടോ ഇപ്പൊ
ഇല്ല ഇല്ല
ഏഹ് അനിയത്തിയോ
ഓളും അങ്ങനെ ഇണ്ടാക്കുന്നില്ല അധികം
ഉം മധുരത്തോടെ ഒന്നും ഇഷ്ടുണ്ടാവൂലേ കൂലെ
ആഹ് നിങ്ങ ള്കൂടുതൽ എരിവിന്റെ ആൾക്കാരാ
ആഹ് മുളക്‌ നല്ലോ വണോ
ആഹ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതാണ് എന്നാലും എരിവ്
ആഹ് ഏഹ് ഇന്ക്കുംഅങ്ങനെ തന്നെ മധുരം നല്ലോ വാണട്ടോ പിന്നെ ഏരു അങ്ങനെ തന്നെ എന്തെങ്കിലും ചോർക്കൊക്കെ എരുല്ലഞാപിന്നെ ചീരാ പർങ്കിയൊക്കെ മുറിച്ചിട്ടാണ്ട്ഒക്കെ തിന്നും ചോറ്റില്
ആഹ്
എരി കുറഞ്ഞാല്
ആഹ്
പിന്നെ അച്ചാർ എന്തെങ്കിലുക്കെ വാണംന്നാ പിന്നെ ഒരിച്ചിലുണ്ടോവു
ആഹ്
ചോറ്റി കൂട്ടാന് സ്കൂൾക്ക് എന്താ കൂട്ടാൻ കൊണ്ടോവല്
ഞാന് അങ്ങനെ ഫുഡ് കൊണ്ടോവലില്ല കോളേജ്ക്ക്
ഇല്ലേ അപ്പൊ എന്താ തിന്നല്
അവിടുന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും
ഏഹ്
അവിടെ കഫറ്റിൽ എല്ലാ അത്യാവശ്യ എല്ലാ ഫുഡ് ഉണ്ടാവും
ആഹ് എ എന്നു അവിടുന്ന് കഴിക്കല
ആഹ് പിന്നെ എനിക്ക് ക്ലാസ് അധികം നേരം ഉണ്ടാവില്ലഞാൻ വീട്ടിൽ വന്നിട്ടാ കൂടുതലും കഴിക്കാ
ആഹ് ശെരി ഫ്രണ്ട്സോളൊക്കെ അങ്ങനെ ആയിരിക്കുല്ലേ
ആഹ്
വീട്ട് ന്ന്ഭക്ഷണം കൊണ്ട് വരാത്തോ ആവുംലേ
ആഹ് കൊണ്ടര്ല്ല
ആഹ് പിന്നെ അതുകൊണ്ടാണ് അങ്ങനെ ഇല്ല ഫ്രണ്ട്സ് അത് കൊണ്ടരേ കൊണ്ടുപോവാൻ എല്ലാരും കൊണ്ടുരണോല്ല ഏ
കൊണ്ട് വര്ല് ഒന്നും ഇല്ല
ഇല്ലല്ലേ ഏ ഹ് ആരും കൊണ്ടര്ല്ല ആഹ് വലിയ ക്ലാസ്സ്ആകുമ്പോ മടിയോ എല്ലാവർക്കും കൊണ്ടരാന്
ആഹ് കൊറെ ബുക്ക് ഉണ്ടാവല്ലോ ബാഗിലോ ഓൾറെഡി നല്ല വെയ്റ്റ് ആയിരിക്കും
ആഹ് ചെറിയ പിന്നെ നമ്മക്ക് അവിടുന്ന് ഇങ്ങനെ തിന്ന്‌ണ രസാണ്ല്ലേ
ആഹ്
ഇപ്പോനമ്മക്ക് നമ്മുക്ക് ഇഷ്ടഉള്ളഫുഡ് ഒക്കെ തിന്നാഅവിടെ എന്തൊക്കെ ഉണ്ടാവല്
അവിടെ കടി ഇണ്ടാവും പിന്നെ മന്തി നെയ്ച്ചോറ് ബിരിയാണി സാദാ ചോറൊക്കെ ഇണ്ടാവും
ആഹ് ഇന്നെട്ട് ഞമ്മളെ പീട്യ ഔടെ വെല കൊർവ്ണ്ടോ കുട്ട്യേൾക്ക് ആഹ് ഇങ്ങളെ കോളേജിന്റെ അത്ന്നെക്കുലെ? കോളേജ്
അഹ്
ആഹ് പിന്നെ വെയ്കുന്നേര്ത്തെ ചായെന്റെ കടി ഇണ്ടാവുംലേ?
ആഹ്
എന്നും ഇങ്ങട്ട് ചോറതിന്നല് അതോ ചായെന്റെ കടി എത്തെഒപ്പിച്ചലാണോ?
ചായന്റെ കടി എന്തേലും ഒരു ദിവസംവെഷ്പ്പ് എങ്ങനാ നോക്കിട്ടായിരിക്കും.
ഏഹ് ശെരി. പരീക്ഷആകാനായോ?
കഴ്‌ഞ്പരീക്ഷഒക്കെ.
ഏഹ് ഇഞ്ഞിപ്പം എന്നാഞ്ഞി തൊട് ഇങ്ങൾക്ക് ഇങ്ങനെ മൂന്ന്ഇതായാണ്ടല്ലെ പരീക്ഷ ഇണ്ടാല്?
അമ്മക്ക് രണ്ട് ഇതായിട്ട്.
ഏഹ് ഹെ അങ്ങനെ ഇണ്ടാവല്ലെ എളുപ്പണ്ടായിനോ?
അഹ് കൊഴപ്പല്ലയ്നു.
ഏഹ് അഹ് കഴിഞ്ഞാണ്ടി മൂന്നാം കൊല്ലാ?
അഹ്
ആഹ് അഹ് കഴ്‌ഞ്ഞാ കഴ്‌ഞ്ലെ പിന്നെ അടുത്തത് എന്താ? ആഹ് ഇപ്പ അങ്ങനെ തുടങ്ങിണ്ലെ ന്നാല് കൊല്ലം.
അഹ്
അഹ് കഴിഞ്ഞാ പിന്നെഎന്താ തീരുമാനിച്ച്ണോ ആഹ്. അനിയത്തിം നല്ലോണം പഠിച്ച്ണ കൂട്ടത്തില?
ഇല്ലെ ഓള് അ ഒരാആവറേജ്.
ഏഹ് പിന്നെ പിന്നെന്താ?
പിന്നെന്നുല്ല ഇങ്ങനെ പോവ്ണ്.
ഏഹ്
പി ജി ഇട്ക്കണംന്ന് വിചാരിക്ക്ണ്ട് ഇൻഷാഅല്ലഹ്.
ഏഹ് പി ജി രണ്ട് കൊല്ലോ?
ഒര് കൊല്ലം.
ആഹ് ഒര് കൊല്ല?
അഹ്
എഹ് ആ അപ്പൊ മറ്റേ ന്നാല് കൊല്ലായപ്പൊ ഇത് ഒരു കൊല്ലായിഇണ്ടാവുംലേ?
ആഹ്
ആഹ് പിന്നെ വേറെന്താ ഫുഡിനെഎന്താ വെയ്ന്നേരം ഇന്ന് ചായെന്റെ സ്പെഷ്യൽ കടി എന്തേണ്ടോ?
ഇന്ന് പഴംപൊരി ഇണ്ടാക്കണം ഇമ്മ പറയ് ഇണ്ടെയ്നു.
ഏഹ് ഉമ്മാന്റെ ഏഹ്, ഉമ്മേ ഉണ്ടാക്കല് വെയ്കുന്നേരം ചായെന്റെ കടി?
ആഹ് ഇമ്മയിരിക്കും ഞമ്മള് കൊർച്ച് ഹെൽപ്പ് ആക്കും പിന്നെ ഇമ്മ ഇണ്ടാക്കും.
ഏഹ് അഹ് ശെരി. പിന്നെ
പിന്നെന്താ
പെരുന്നാളൊക്കെ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തീനോ എന്താട്ത്തിന്
ഞാന് ഒരു വെസ്റ്റേൺ ടോപ്പ്
ഏ നിങ്ങളെ അവിടെ അടുത്തതന്നെ ഉണ്ടേക്കും കട
ആ
അനിയത്തിക്കോ
ഓള് ഫ്രോക്ക് എന്താണ് എടുത്തത്
ഏ ഫ്രോക്കോ
ആ
പിന്നെന്താ മഴ വരുന്ന്ണ്ട്നിങ്ങളെ അവിടെ മഴവരുണ്ടോ
ആ ഉണ്ട് നല്ല മഴക്കാറുണ്ട്
ഇന്നലെ നല്ല മഴ ഇന്നലെ പെയ്തു ഇന്ന് രാവിലെ ഒക്കെ പെയ്തീ നിട്ട മഴ ഇവിടെ പിന്നെ വെയിലർച്ച്
ആ ഇന്ന് രാവിലെ മഴ ഉണ്ടായി പിന്നെ പെയ്തിട്ടില്ല
ഇടിയൊക്കെ ഉണ്ടായിനിയോ അങ്ങോട്ട് കാറ്റോ ഇടി എന്തെങ്കിലും
ഇല്ല ഇല്ല
ആ ഇവിടെ ഞങ്ങൾ തോട്ടത്തിലായോണ്ട്
ആ
കാറ്റടിച്ച പേടിയാ ഭയങ്കരതാ മരങ്ങളാ
ആ
പിന്നെ